ഹലോ
ആ എന്താ
നല്ല വർത്താനം
കെടക്കാ നിക്കുണു എന്താന്ന് ഫുഡുണ്ടാക്ക്യേ
ഫുഡ് ഇന്ന് പച്ചക്കറിയേര്ന്നു മത്തൻ കറിണ്ടാക്കി ഉണക്കലും ഉണ്ടായിരുന്നു അവിടെ എന്തേന്ന്
ആഹ് ഉം ബടെ മീന് മത്തി മത്തിണ്ട് ഉണക്കലൂണ്ട് മീന് മിനാണ്
ഏഹ് പച്ചമീനല്ലേ ആഹ് ഇവിടെ ഉണക്കല് ഏഹ് പച്ചക്കറി കഴിക്കല് കുറവാ
അല്ലേ പച്ചക്കറി വേണേവിടാ ഉപ്പേരി ഇല്ലാതെ ആർക്കും ചോറ് പോവൂല്ല ഉപ്പേരി മസ്
ആഹ്
എന്താന്ന് അന്നേരം ഫുഡ് ഉണ്ടാക്കിത് വാക്കി കൊറച്ച് ഉണ്ട് കൊറച്ച് മന്തി ഉണ്ടാക്കി ആഹ് ഉച്ചാര കഴി ക്കണ്ടത്ത കുട്ടികൾക്കുള്ളത് ഉണ്ടായിരുന്ന് പിന്നെ അത് ഒര് പിന്നെ ഉച്ചക്ക് അത്ണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി ബാക്കിയാവില്ലേ വിചാരിച്ചിട്ട് ഇന്ന് അത് വെക്കാനിന്നൂ ഏത് ബാക്കിയാലും ഞമ്മക്ക് ചൂടാക്കി കഴിക്കാറ് ഉപ്പേരി ബാക്കിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല
ആഹ് അത് മീനാണെങ്കി പിന്നെ പിന്നെ ചായക്കടക്ക് കൊടുക്കാ ചോർമൊക്കെ എടുക്കാലോ
ആഹ് എന്തിനും വേണമെങ്കിൽ എടുക്ക മറ്റേത് ഒന്നിനും പറ്റൂല
റ്റൂല
അപ്പൊ ഒന്നും ഉണ്ടാക്കില ഉപ്പിരിക്കെന ബീറ്റ്റൂട്ടോക്കെ ഉണ്ടായിരുന്നു എനിക്കാണെ ഉപ്പേരി ഉണ്ടായി ചോറന്നെ പോകല് ഏഹ്
ഏഹ് ഉപ്പേരി ഇല്ല ദിവസം ചോറന്നെ പോവലലോ
കറിണ്ടക്കൂലന അധികം കറി എപ്പളെലും ഉണ്ടാക്കുള്ളു ഉപ്പേരി ഉണ്ടാക്കൂ നേരെ
ഏഹ് ആഹ് ഉപ്പേരി മാത്രം കുടിക്കുമ്പോ ഒരു രസണ്ടോ
ആഹ് ഉപ്പേരി എന്ന ഇത് തേങ്ങേക്കെ ഇട്ടിട്ടേ പിന്നെ ചതൊക്കൊന്നുവില്ല തോരം പോലെ വെക്കും അപ്പോ പിന്നെ നമുക്ക് കറിടെ ആവശ്യം വരുന്നില്ലല്ലോ
ആവശ്യം ആഹ് ഇല്ലില്ല അത് മാത്രം മതില്ലോ അത് മാത്രം കുടിച്ച് ചോറുണാലോ
ആഹ് പിന്നെ എനിക്ക് വേറെ വല്ല വേറെ മീനോ മുട്ടെ പപ്പടോ അങ്ങനെ എന്തേലും ഉണ്ടാവും
ആഹ് അതെന്തേലും കുട്ടികൾക്കപ്പോ രാവിലെ ഉണ്ടാക്കുവൊ രാവിലെ സ്കൂൾ സമയത്ത് രാവിലെ ഉണ്ടാക്കുവല്ലേ
എറെ കുട്ടികൾക്കോ ഒര് മദ്രസ്ക്ക്‌ പോവുമ്പോഴ്ത്തന്നെ കൊടുക്കണം ദോശ ന്തേലും ചുട്ട് കൊടുക്കും അല്ലേ ബ്രെഡോ ന്തേലും
ആഹ് രാവിലെ ദിവസക്ക് പോകുമ്പ കഴിച്ചിട്ടാ പോവാ
ആഹ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ആഹ് കഴിച്ചിട്ട് ട്ടന്നെ പോവുള്ളൂ കഴിക്കാതെ ചെല്ലാനാവുല്ല കുട്ടിള് അവിടെ പോയാല് ഇങ്ങനെ ഉറ ക്കം തോന്നിയിരിപ്പുല്ലോ അപ്പോല് ചി
ആ ആ അപ്പൊ പിന്നെ ഭക്ഷണം കഴ പിന്നെ എന്നിട്ട് പിന്നെ വന്നിട്ടല്ലേ സ്കൂൾ പോവല്ലോ മദ്രസ കഴിഞ്ഞു വന്നിട്ട് ആ എന്ന വരാൻ പറ്റില്ല കഴിക്കാനും കഴയൂല്ലേ അതാണെ. ആ ആ ആ നേരത്തെ സമയത്ത് ആകുമ്പോഴേ ചെലപ്പം കഴ
എന്നാ തന്നെ എന്തെേലൊക്കെ കൊടുക്ക
ആ പോയ ഇടങ്ങറല്ലേ ആ. അവക്ക് പറ്റാത്ത ആകുമ്പ അവര് തിന്നൂല അപ്പ അവരവിടെ ഇട്ടറിഞ്ഞ് പോവും.
അങ്ങനൊക്കെ കാട്ടില്ലാതാ ആ. കറിയൊന്നും ഇല്ലാതെ കടിയും ഉണ്ടാക്കാനും
ആഹ് ദോശേ അങ്ങനത്തെ എന്തേലുണ്ടാക്കുമ്പോക്ക കറിയും വേണ്ടേ?
ആഹ്
അപ്പൊ പിന്നെ അത് കൊണ്ടോണ്ട ആവശ്യല്ല കഴിച്ചിട്ട് പോയാ മതില്ലേ?
ഉം കൊണ്ടോണ്ട ആശ്യല്ല ഇവല് ഇത് കൊണ്ടോവും കൂട്ടാൻ കൊണ്ടോവും.
ആഹ് ഉച്ചക്ക് ഇപ്പ പിന്നെ സ്കൂളില് പണ്ടത്തെ പോലൊന്നുല്ല ഇപ്പോ കഞ്ഞി പയറൊന്നല്ലപ്പ നല്ല ഫുഡ്‌ ഡ് ണ്ടല്ലോ സ്കൂൾല്.
ക്കൊക്കെ കഞ്ഞിം പയറും
ആഹ് അതൊക്കെ നമ്മള കഞ്ഞിം പയറും വെറുതെ ഉപ്പിട്ട് വെച്ച പയറും ആഹ് ഉം വെറും ഉപ്പിട്ടെ അത്‌ അത്‌ വേറെ ടേസ്റ്റേരുന്നു. നല്ല രസാണത്. ആഹ് ന് പ്രത്യേക ടേസ്റ്റാ വെർതെ ഉപ്പിട്ടിട്ടെ പറയുമ്പൊ വെക്കുള്ളു എന്നാലും എന്താണെന്നറിയില്ല അതിനൊരു പ്രത്യേക ടേസ്റ്റേരുന്നു.
ടേസ്റ്റാണ് കാര്ണം അന്നത്തെ അന്നത്തെ കാലത്ത് ഞാൻ കഴിച്ചിറ്റ്
ആഹ് ആഹ് ഹലോ ഹലോ ഹലോ ഹലോ?